ഹലോ
ഹലോ എന്തെട്ക്കുവര്ന്ന്
ആഹ് വെർതെ ഇരിക്കുന്നു.
ഉം എന്തൊക്കെണ്ട് വിശേഷങ്ങള്.
ഓഹ് നല്ല വിശേഷം. മഴയൊക്കായിട്ടിങ്ങനെ ചടപ്പ് തന്നെ വീട്ടിന്റുള്ളില്
ആഹ് അതന്നെ. മഴയായതോണ്ട് തുണിയുണങ്ങണില്ല ഭയങ്കര ബുദ്ധിമുട്ട് ചെല ദിവസങ്ങളിൽ.
അതന്നെ
ഉം വെയില് കാണുമ്പോ എടുത്തിടുമ്പോത്തേക്ക് അപ്പ തന്നെ മഴ പെയ്യും പിന്നെ,
അതന്നെ. ഒണങ്ങിയ തുണി കൂടെ നനയാനുള്ള വഴിയാണത്. നമ്മളന്നെ പണി ഇണ്ടാക്കി വെക്കും
അതെ ഒന്ന് ചൂടാവട്ടെന്നോർത്ത് ഇടണേയായിരിക്കും പക്ഷെ അപ്പടി നനഞ്ഞു കിട്ടും.
അതന്നെ പണ്ടൊക്കാണെങ്കിൽ മഴ ക്കാലം ഭയങ്കര ഇഷ്ടയിരുന്നു സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണെങ്കില്
ആഹ് അതന്നെ അന്നേരം നമുക്കറിയില്ലല്ലോ അതിന്റെ ബുദ്ധിമുട്ട് ഒന്നും തുണി ഒണക്കണ കാര്യങ്ങളും. ഒന്നും അറിയില്ലല്ലോ സ്കൂളിൽ പോയാതിലോ
തി നനച്ച് കൊണ്ടുവരും നമ്മള് അന്നൊക്കെ എന്താ പറയാ ഇന്നത്തെ കാലത്ത് പോലെയോ ട്ടോലൊന്നും പോകുന്നൊന്നും ഇല്ലല്ലോ നമ്മളെല്ലാരും നടന്ന് പോന്ന
എന്ന് ഫോണ് പിന്നെ വയില്ള്ള ഇപ്പളും ഓർക്കും വഴില് വെള്ളം കാണുമ്പോ വെള്ളത്തി കൂടെ തന്നെ ചൗ ട്ടിരും അന്ന് പാ അന്നത്തെ ചെരുപ്പ് പാവാട മൊത്തം ന്നനയും.
ആഹ് അതന്നെ ഇപ്പള് എപ്പഴും മഴ കാണുമ്പോ ഞാനെന്റെ മക്കളോട് പറഞ്ഞെടുക്കും പണ്ട് നമ്മള് ഇങ്ങനെയായിരുന്നു.
മഴയത്ത് വെള്ളത്തിൽ കൂടെ ചളി വെള്ളത്തി കൂടെ റോഡിന്റെ സൈഡിലോട്ട് ഒഴുകുന്ന വെള്ളത്തി കൂടിയാണ് നടക്ക
തള്ളു അതെ നമ്മള് മാറി നടക്കേയില്ല വെള്ളം എവിടെ അതീകൂടെ ചവിട്ടി നടക്കൂ അതെന്താ തെറുപ്പിക്കുകയും ചെയ്യും ചെരിപ്പ് മൊ ത്തം വെള്ളം മൊത്തം മേത്തോടെയൊക്കെ തെറിക്കുകയും ചെയ്യും.
അതെ മുമ്പില് നടക്കുന്നവരെല്ലാം തെറുപ്പിച്ചോണ്ടാ നട
ഇപ്പത്തെ പിള്ളേർക്ക് അതൊന്നും അറിയില്ല എല്ലാരും വണ്ടിയിലും ഓട്ടോറിക്ഷയിലേക്കല്ലേ.
ആഹ് അതെ പിന്നെന്താ പറയാ ആഹ് മഴ പെയ്യുമ്പോ കൊട ഇങ്ങനെ കറക്ക
ആഹ് എന്ത് ശേലായിരുന്നു അന്നൊക്കെ,
നടക്ക
കുട ഇണ്ടെങ്കിലും കൊട എടക്കിടക്ക് മാറ്റി നനയും അതൊരു രസായിരുന്നു.
അന്നത്തെ മഴക്കാലത്തിനൊക്കെ നല്ല എന്താ പറയാ മധുരമുള്ള ഓർ മ്മകളേരുന്നു
അതന്നെ നല്ല രസായിരുന്നു മഴയത്ത്. അന്നൊക്കെ നല്ല ഇടി ഇടിവാള ഇടിയ ക്കേണ്ടായിരുന്നു അന്നൊക്കെ ഇടി ഇടിവാളും മിന്നലും അല്ലേ എന്ന ഇടി ഇന്ന ഇപ്പ, ഇപ്പ അങ്ങനെല്ലാന്ന് എനിക്ക് തോന്ന ചെറുതായപ്പോ എന്ത് ഇടിവാളും മിന്നലൊക്കായിരുന്നു പക്ഷെ അ അന്ന് മരണങ്ങളും കാര്യങ്ങളും അങ്ങനെ വല്ല്യ കാര്യായിട്ടൊന്നും ല്ലായിരുന്നു മഴയത്ത് അല്ലെ.
ആഹ് അതന്നെ അന്ന് വല്യ മഴയൊന്നും ഉണ്ടായില്ല ശക്തില് ഒന്ന് രണ്ട് ഇ ടി വെട്ടും അതുപോലെ മിന്നലും ഇപ്പൊ മിന്നലും ഇടിയൊക്കെ കൊറവാണ്.
ആഹ് അതെ ഇപ്പോ മിന്നലും ഇടി അങ്ങനെ ഇല്ല അന്നൊക്കെ എന്ത് ഇ അത് ചെറുതായപ്പോ എനിക്ക് തോന്നു ചെറുതാവുമ്പോ, ചെറുതായത് കൊണ്ട് എനിക്ക് തോന്നിയതാണോ ഇനി അത്രയും വലിയ ശക്തമായ, ഇടിയൊക്കെ വെട്ടുമ്പോ കരഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ ഓടി കട്ടലിന്റെ മേളിൽ കേറി നക്കും. നിലത്ത്ന്നാ ഇടി വാള് ഇടിക്കൂന്ന് പറഞ്ഞുകോണ്ട് ഇപ്പ പക്ഷെ അങ്ങനെ, അ ത്രേ വല്ല്യ ഇടിവാളൊന്നുല്ല
ഇല്ല ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങൻത്തെ വല്ല്യ പേടിയില്ല പണ്ടൊക്കെ ഇടിവെട്ടുമ്പോ നമ്മള് പറയും ജനല് തൊടരുത്, കമ്പി തൊടരു ത് ഒന്നും തൊടരുത് ന്ന് പറയും ഇന്ന് ജനൽന്റെ അടുത്ത് പോയി നിന്ന് പൊറത്തേക്ക് നോക്കി നിക്കുന്ന മക്കളാ,
പിന്നെ ഫോൺ എടുക്കൊക്കെ ചെയ്യും ഇപ്പ നമ്മള അന്ന് നമ്മുടെ ചെറുപ്പത്തില് ഓടി ബെഡിന്റെ മേളി കേറിയിരിക്കും. കാല് നെലത്ത്‌ മുട്ട്യ ഇടിവാളതികൂടെ വരുംന്നൊക്കെ പറഞ്ഞു ഇടിവാള്. കാലെക്കൂടെ കേറി വെര്ത്തും എന്നൊക്കെ പറഞ്ഞു അതുപോലെ ക പക്ഷെ ഇപ്പ പിള്ളേർക്കും പേടിയില്ല നമ്മക്കും ഇപ്പ. അങ്ങനെ വല്ല്യ പേടിയില്ലാതെയായി.
ആഹ് നമ്മളങ്ങനെ വല്ല ഇവല്ങ്ങനെ കെയറ് ചെയ്യുന്നു ഇല്ലാതെ എനിക്ക് തോന്നുന്നു നമ്മളെക്കെ കെയറ്യ്ത. പോലെ ഇവര് നമ്മള് കെയറ് ചെയ്യുന്നില്ലയോന്നൊരു സംശയം.
ആഹ്.
മഴക്കാലൊക്കെ ആവുമ്പ മറ്റ് ഏഹ് ചെറിയൊരു കാറ്റും ഇതൊക്കെ വരുമ്പം പറയും ടി വി ഓഫ് ആക് കണം കാണരുത് ആകെ ഒ ന്നോ രണ്ടോ ടി വിയ ഉണ്ടാവാ ഏതെങ്കിലും ഒ നാട്ടില് തന്നെ.
അതെ ആഹ് പക്ഷെ അന്നൊക്കെ ടി വി യൊക്കെ എന്തോര അടി ച്ച് പോണത് അന്നൊക്കെ ഓർക്കള് ഇടി വെട്ടുമ്പ എത്ര വീട്ടിലെ ടി വികളും. സാധനങ്ങളൊക്കെ അടിച്ചോവും അല്ലെ ഇന്നക്ക ത്ര ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു അന്നൊക്കെ ടി വി പോകു ടി വി പൊട്ടിത്തെറിച്ചുന്നൊ ക്കെ നമ്മള് കേക്കാൻ പാടില്ലേ ഇടിവെട്ടി തീ പൊട്ടിത്തെറിച്ചു.
ടി വി ഉണ്ടായിരുന്നില്ല ഞാന്. പ്ലസ് ടു ഡിഗ്രിക്കൊക്കെ പഠിക്കുബാണ് ടി വി വാങ്ങിച്ചത്.
മേടിച്ചത് ആഹ്.
ആ
അന്നൊക്കെ നല്ല രസവുള്ള കാലായിരുന്നു ഒരിക്കലും ഇപ്പത്തെ പിള്ളേർക്കൊന്നും അങ്ങൻത്തെര്. കാലെ ഇല്ലയ്നു. വരാൻ പോണവർക്കും ഇല്ല നമ്മള് നടന്ന് അന്ന്.
ഞായറത്തെ പണിയാണ് തോണി ഇണ്ടാക്ക ഉള്ള കടലാസ് മൊത്തം പരത്തി കീറി.
ത്തം പിച്ചി ഇങ്ങനെ വെള്ളത്തിക്കൂടെ ഒഴുക്കും അ അന്നൊ ക്കെ നമ്മടെ നമ്മടെ ഏഹ് സ മാതാപിതാക്കൾക്ക് നമ്മളെ വിടാനൊന്നും പേടിയില്ല. ഇപ്പപ്പം നമക്ക് പേടിയല്ലെ നമ്മടെ മക്കളെ ഒറ്റയ്ക്ക് നടത്തി വിടാൻ. നൊ അല്ലെങ്കി അവ്ടെയും ഇവര് നടന്നു പോണേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. പേടിയ നമുക്ക് അന്ന്. ന്നും അന്ന് നമ്മടെ ആൾക്കാർക്ക് പേടിയ അന്നൊന്നും ഇത്ര ദരിദ്രരായ ആൾക്കാരില്ലായിരിക്ക്യും അതായിരിക്ക്യും.
ആഹ് അതെന്നെ ഞാനൊക്ക പഠിക്ക്യുന്ന സമയത്ത് ഒരു കിലോമീ റ്റർ ദൂരുവുണ്ടായിരുന്നു സ്കൂൾലേക്ക് എനി മഴയാണെങ്കിലും നമ്മളൊരഞ്ചാറ് കുട്ട്യളങ് നടന്ന് പോവും. എന്റെ അഞ്ചാം ക്ലാസ് മുതല് ആ നാലാം ക്ലാസ് വരെ ഏട്ടനുണ്ടായിരുന്നു കൂടെ. പിന്നെ അവൻ വേറെ സ്കൂൾലേക്ക് പോയപ്പൊ അഞ്ചാം ക്ലാസ് മുതല് ഞാന് ഒറ്റയ്ക്ക് പോവും. ആ ഒറ്റയ്ക്ക്ന്നല്ല ഒന്ന് രണ്ട് കൂട്ടുകാരുണ്ട്. ഞങ്ങളെല്ലാരും പോവും അങ്ങൻത്തെരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല.
അതെ അന്ന് ഇന്നിപ്പൊ ഞാനോർക്കും ഇന്ന് എങ്ങനെ നമ്മളന്നൊക്കെ വിട്ടേയിരുന്നു ഇവര്. പേടിയില്ലാതെ നമുക്ക് ഈ പറഞ്ഞലെ കുറച്ച് സ്കൂൾ ബസ്സ് താമസിക്കുമ്പഴത്തേക്കും നമുക്കിപ്പ ടെൻഷനാ. അത്രയും പേരുണ്ട സ്കൂൾ ബസില് വന്നാലും.
അതെ എന്റെ മക്കളെ ഞാനിപ്പം വൈന്നേരങ്ങളിൽ പൊറത്ത് കളിക്കാൻ പോലും വിടില്ല ഞാനും. പണിയൊക്കെ ആയി ഞാൻ കൊറച്ച് ഒരു മണിക്കൂർ പൊറത്തിരിക്കും. അപ്പ ഞാൻ പറയും ആ പൊറത്ത് കളിച്ചോന്ന്. ആ ഒരു മണിക്കൂറ് അവര് പൊറത്ത് കളിക്ക്യുന്നെയല്ലാതെ.
ആ അതായിപ്പ എല്ലാവരു അങ്ങനെയാ. എല്ലാരു അങ്ങനെ നമ്മടെ ഇപ്പ ഞ്ഞാ ഞാനും അങ്ങനൊക്കെ തന്നെ നമുക്ക് പോവാൻ എങ്ങോട്ടെലും പോയാൽ തന്നെ നമുക്ക് ടെൻഷന വര്ണവരെ ടെൻ ഷന പണ്ടൊക്കെ നമ്മ എന്നെയൊക്കെ. ഞാനൊക്കെ സ്കൂള് വിട്ട് ബാഗ് എവിടെ എറിഞ്ഞിട്ടിട്ട് പോയാ ബാങ്ക് കൊടുക്കണം ആറ് മണി ആറര ആവുമ്പള ഞാനൊക്കെ വീ ചിക്കെറൊള്ളു. അത്രയും നേരം നമ്മള് അടുത്ത വീടുകളിൽ പിള്ളേരായിട്ട് അന്ന് ഇതല്ലേ കല്ല് കളിക്കും ഞങ്ങൾ തോങ്ക് കളിക്കും പിന്നെ വളപ്പൊട്ട് കളിക്കും എന്ത് രസ.. രസായിരുന്നു അതൊക്കെ ഇപ്പഴത്തെ പിന്നെ കള്ളനും പോലീസും കളിക്കും പേ.. പേപ്പർ വെച്ച് എന്ത് ശേലായിരുന്നു ഏ.. വളപ്പൊട്ട് കളി തൊങ്കകളി ഒക്കെ നല്ല സുഖമുള്ള കളികളായിരുന്നു അന്ന് അന്ന് പിള്ളേര് പെൺ പിള്ളേരും ആൺ പിള്ളേരും പെമ്പിള്ളേരും എല്ലാരും മിക്സ് ചെയ്താ കളിക്കണത്. എല്ലാരും ഒരു പേടിയില കളിക്കാൻ ഇപ്പ അങ്ങനെയല്ലല്ലോ
ഇപ്പൊ ഞങ്ങള അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ കളിക്കാൻ വന്ന് കഴിഞ്ഞാല് ഇവരാണ് ചെറിയ എന്റെ മക്കൾ മക്കളാണ് ചെറുത് അപ്പം വല്യകുട്ടികൾ ഇവരെ എടുക്കുമ്പോ അമ്മാമയും അപ്പുറത്തുള്ള അമ്മാമയാലും നമ്മളെ വീട്ടിലുള്ളവരായാലും പറയും
ഉം
പെൺകുട്ടികളൊന്നും എടുത്ത് കളിക്കന്നും വേണ്ട അവരാട താഴെ ഇറങ്ങി
കളിച്ചോളും ആ പറയും പേടിയപ്പ ആ പേടിയ ആൾക്കാർക്ക് ഓഹ് ഉം നമ്മുടെ കാലേയല്ല ഇപ്പൊ പണ്ട് ഇനിയിപ്പ വല്ലതും അതിനേക്കായും ഡേഞ്ചറായ കാലങ്ങളാ
ആഹ് അതെ ആൾക്കാരുടെ സ്വഭാവം മാറി ഇപ്പൊ എവിടെയും മക്കളൊന്നും ആക്കിട്ട് പോവാനും പറ്റില്ല
അതെ നമുക്ക് ആരേയും വിശ്വസിക്കാൻ പറ്റാം
ആഹ് സ്കൂളിലൊക്കെ വിട്ടിട്ട് എവിടെങ്കലും ജോലിക്ക് പോക പിന്നെ വിചാരിക്കും അവര് വന്ന് കഴിഞ്ഞാ ആരും ഉണ്ടാവാതിരിക്- അപ്പ എങ്ങനെയാ പോവ പിന്നെ വിചാരിക്കും കുറച്ച കൂടെ വലുതാവട്ടെ ഒരു അഞ്ചാറ് ക്ലാസ് പഠിക്കട്ടെ അപ്പൊ വിചാരിക്കും ഈശ്വരാ ആഹ് പെൺകുട്ടികളെ വിട്ടിട്ട് എവിടെയും പോവാൻ പറ്റോ അതുവില്ല
ഉം
നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടൊക്കെ ആവുമ്പോം അല്ലെ നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടമാകുമ്പോ ഞാനൊക്കെ ആ അമ്മാമന്റെ കൂടെ അവിടെയക്കാ നിന്നത് അച്ഛൻ അമ്മയും പണിക്- പോയി വരുന്നവരെ നമ്മള് തറവാട് വീട്ടില് കളിക്കും
ഉം
അങ്ങനെയൊക്കെ
ആഹ് നമ്മള് ഇനി പിള്ളേര് കുറച്ച് കൂടെ വലുതായ മോൾക്ക് ജോലിക്കൊക്കെ പോവായിരിക്കും കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാ രണ്ടു പേരുള്ളോണ്ട് പേടിക്കേണ്ടല്ലോ രണ്ടു പേർക്ക് ഒരാൾ കൂട്ടുണ്ടല്ലോ ഒരാളൊക്കെ ആവുമ്പോ നമുക്ക് പ- തന്നെ ആയി പോവില്ലേ ഇതിപ്പോ രണ്ടു പേര് ഉള്ളതുകൊണ്ട് കുഴപ്പല്ല
ആഹ് വീട്ടിന്റെ അടുത്തൊക്കെയാണ് പുതിയ വീട് വെച്ച് നിക്കുന്നുണ്ടെങ്കില് വല്യയ കുഴപ്പല്ല അവരുടെ ഒപ്പരകാളുണ്ടല്ലോ ഇല്ല നമ്മള് വേറെ ഏതെങ്കിലും ആണ് വീട് വെച്ച് നിക്കുന്നുണ്ടെങ്കില് അവിടെള്ള ആൾക്കാരൊക്കെ എങ്ങനെയ ആണ് ഏതാണെന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ലല്ലോ
പറ്റൂല അതന്നെ പിന്നെ എല്ലാം നമ്മള് നോക്കി നമുക്ക് ജീവിക്കാനും പറ്റൂല എല്ലാം നമ്മള് നോക്കുമ്പ നമുക്ക് ഒന്നിനും പറ്റൂല എന്തെങ്കിലും നമ്മളി പറഞ്ഞപോലെ ടെൻഷൻ അടിച് എന്തെങ്കിലും ചെയ്താലാണ് ഉം നമ്മള എന്തെങ്കിലും എന്തിനും റിസ്ക് എടുത്താലേ നമുക് പറ്റുള്ളൂ അല്ലാതെ നമ്മള എല്ലാത്തിനും പേടി വെച്ചോണ്ടിരുന്ന നമുക്- ഒന്നും ചെയ്യാൻ പറ്റൂല ഞാനും ആദ്യം ഞാന ആദ്യം എന്റെ ഇളയ ഇളയവളെ എൽ കെ ജി ആയപ്പോള ഞാന് ഫസ്റ്റ് ജോലിക്കൊയത്. അന്നേരം ജോലിക്ക് പോയി തുടങ്ങിയപ്പം. ആഹ് എനിക്പ്പ ടെൻഷനായിരുന്നു. അപ്പൊ മൂത്ത മൂത്തത് ആൺ പിള്ളേര്ണ്ട് ന്നാലും എനിക്ക് പേടിയായിരുന്നു. അവള് ചെറുതായതൊണ്ട് പിന്നെ സ്കൂളവധി കിട്ടുമ്പ എനിക്യവധി ണ്ടാവൂല. അപ്പ പിള്ളേര് തന്നിക്ക് വീട്ടിലിരിക്കണം. അങ്ങനെ ഞാന് കെ ജി അവളായപ്പൊ ത്തന്നെ ഞാൻ നിർത്തി. അഞ്ചെട്ട് മാസം പോയള്ളൂ. അത് കയിഞ്ഞ് ഞാൻ നിർത്തി അത് കയിഞ്ഞ് ഞാ നിർത്തി. അത്കഴിഞ് പിന്നെ അഞ്ച് അവള് അഞ്ചിലൊക്കായി. പിന്നെ അഞ്ചാറിലേ- കെറ്ററിംഗ പിന്നെ പ്പൊ തൊടങ്ങിയത്.
അവനത് അഞ്ചാം ക്ലാസ്സില് യു പിൽ എത്തിക്കഴിഞ്ഞാ പിന്നെ കൊറച്ച് അവര് അവനവന്റെ കാര്യങ്ങള് ചെയ്യാനുള്ള രു ഇതായാലും
ആഹ്
എല്ലാ ചെയ്യാനാവുമ്പോ പോവാന്നൊക്കെ വിജാരിച്ച് ഇങ്ങെനെ നിക്കുന്നു.
അത അതാ ന്നല്ലെത്. പിന്നെ രണ്ടുപേര് ള്ളോണ്ട് അങ്ങെനെ വെല്യോരു പേ പേടിയൊന്നുല്ല. അവര് അട്ജെ ചെയ്യ്ത് പൊക്കോളും. രണ്ടുപേരുംഅവിടെ ഒണ്ടല്ലോ.
ആഹ് അതെലെ. ഒറ്റെക്ക് എവ്ടിം ആക്കീട്ട് അപ്പ്ർ ഇപ്പ്റെന്നാ ആൾ ക്കീട്ട് പോവാനുള്ള ധൈര്യോ ഇല്ല.
ഇപ്പളും ഞാന് പോ ഇപ്പഴും ഞാൻ ജോലിക്പോവ്ണ്ട്. ഞാൻ ജോലിക്ക് പോവ്ണ്ടെങ്കിലും ഇവ് ഇവൾമ്മാര് രണ്ടുപേരെട്ത്തും ഞാന് അകത്തിരിക്കാനേ പറയൊള്ളു. പൊർത്തേക്കൊന്നും പോണ്ട. കത്ത് വാതിലടച്ചിര്ന്നോള അതല്ലേ ഏറ്റവും സേഫ്. അട്ത്ത് പോവാതിരിക്ക ഏറ്റവും ന്നല്ലെത്. ന്നമ്മള് അകത്ത് വാതിലടച്ചിരിക്കുന്നതാ ഏറ്റെവും ന്നല്ലെത്.
അതെ എന്തെങ്കിലും ഉണ്ടെങ്കില് അഥവാ ഫോണ് വിളിക്കാ ഞാൻ ഇപ്പഴെന്നെ മക്കള് യു കെ ജിയിലാണ്. കഴ്‌ഞ്ഞൊല്ലൊം തന്നെ മിസ് പർഞ്ഞു അച്ഛന്റിം അമ്മന്റിം മൊബൈൽ നമ്പർ കുട്ടിക്ക് പറഞ് കൊട്ക്കണം.
ഉം അതെ ഇപ്പ ന്നമുക്ക് ആഹ് ഫോണൊക്കെ ള്ളോണ്ട് ന്നമുക്ക് എപ്പഴും വിളിച്ച് ചോയ്ക്കാം. ഉം
അവര് പർഞ്ഞു ഫോൺ നമ്പെര് ന്നമ്മളെ അഡ്രസ്സ് അച്ഛനമ്മേന്റെ പേര് കാര്യങ്ങളൊക്കെ പർഞ് കൊട്ക്കണം വീടിരിക്കുന്ന സ്ഥലം പോകേണ്ട വഴിയൊക്കെ ന്നമുക്ക് പർഞ് കൊട്
പർഞ് കൊട്ക്കണം. ഉം പിള്ളേർക്ക് അതിന്റെ ഇത് വേണം.
ട്ടാ ഇന്നാല്. ആഹ്.